ഹലോ ഓ കേക്കുന്നുണ്ട്
ആ എന്തൊക്കെ വിശേഷം
നല്ല സുഖം അങ്ങനെ പോണ്
ആ അവിടെ പണികളൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞു കൊണ്ടേ ഇരിക്കുണു തുടക്കാൻ ഒരുങ്ങാണ്
ആ അത് ശരി മക്കളൊക്കെ പോയിട്ടുണ്ടാവും ഒറ്റക്ക്ന്നെ ഉള്ളോ
ആ ഉമ്മി ചർപ്പ ചെറിയ കുട്ടീണ്ട് ചെറിയ കുട്ടി
ആ അത് ശരി ആ പണികളൊക്കെ നേരത്ത് കഴിയാറുണ്ടോ,?
ഒരു മണി രണ്ട് മണിയൊക്കെ ആവും
അതെല്ലെ ഫുഡ് കാര്യങ്ങളൊക്കെ ആയോ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോ
ആഹ് ഫുഡ് -
ആ ഓക്കെ പിന്നെ പിന്നെ എന്തക്കാ അവിടെ മഴയുണ്ടോ ഇന്ന്
ഇല്ല മഴല്ല നല്ല വെയില ഒന്ന് തിരുമ്പി മെഷീനിലി തണിക്കാണ്ട് ചീന ഒന്ന്
ആ അതെ അതെ ഉണക്കി ഇട്ടാല് പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി എടുക്കുവാലോ അല്ലെ
ആ ഉണങ്ങി വേയിലണ്ടാവുന്നേ ഉണങ്ങി കിട്ടു
അതെ അതെ എങ്ങനെയാ പുറത്തു അയേലാണോ ഇടാറു അല്ലെങ്കിൽ? ടെറസിന് മുകളില് കൊണ്ടുപോയി ഇടുമോ
അല്ല പൊറത്തായാലും മതി
അയലുമേല് വെയിൽ എല്ലായിടത്തും ഒരേ മാരിയൊക്കെ ഇണ്ടാവും അതായത് പൊറത്തേ ചെലപ്പോ ഉണ്ടാവില്ല നമ്മള്- അടുക്കള ഭാഗത്തൊന്നും വല്ലാതെ വെയില് കിട്ടില്ല ആ അതെ അതെ ഉച്ചന് ശേഷം മഴ ഉണ്ടില്ലേ
ആ മഴ ഉണ്ട് ഉച്ചക്കു ശേഷം
ആ അതെ ചില ദിവസങ്ങളിട്ടോ ഇവിടൊക്കെ നാല് ദിവസം ചൂടായിട്ട് നല്ല വെയില വേനൽക്കാലം പോലെ വെയില ആ വെയിലറച്ചപ്പണ നല്ല ചൂടും ഉണ്ട്
ഉം ഇന്നലെ ആ അവിടെ നല്ല ചൂടാ ഇന്നലെ തുിയന
ആ ആ അതെ നൈറ്റ് ഒന്ന് ഇപ്പം മഴയില്ല അല്ലേ ഇനിയിപ്പ എന്താ അറിയില്ല കേട്ടോ ഒക്കെ കൂടെ അവിടെ അറിയില്ല ഈ വെയില്- എന്തൊ എടുക്കുവാടെ നല്ല മഴ പെയ്യാനും ചാൻസ് ഉണ്ട്
ആ മഴയും ഇടിയും എല്ലായിട്ടിങ്ങോട്ട് വേരുവാണ്
അതെ അപ്പൊ കൊറച്ചു മുന്നായിട്ട് തന്നെ നല്ല ഇടി ഇടിയുണ്ടായിരുന്നു അല്ലേ കൊറച്ച് മുന്നായിട്ട് നമ്മളെ മഴക്കോല സ്കൂൾ തുറക്കണതിൻ്റെ കുറച്ച് ദിവസം മുന്നായിട്ട് ഇടി ആ ഈവനിങ്ങില് ഇവിടെ ആഹ് തുൊറന്നാരെങ്ങട്ട് മഴായി ട്ടാണ്ടായി് അധിക ങ്ങനെ ഇടി വന്നിട്ടില്ല അതിന് കൊറച്ച് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ നല്ല ഇടിയോടെ കൂടിയിട്ട് മഴ ങ്ങട്ട് ഇവിടക്കെ ഇൻവെർട്ടർ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തൊക്കെ അതുപോലെ പിന്നെ ജനാലന്റെ ഗ്ലാസൊക്കെ പോട്ടി താഴത്തിൽ ഇറങ്ങി പൊട്ടിട്ടെ ഇടി നല്ല അടു എറങ്ങിപട്ടുമ്പോ അങ്ങനെ പ്രശ് ശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചെലപ്പം ഉയർന്ന പ്രദേശങ്ങളിലെ കാവുമ്പോ
ആഹ് ആഹ് ഞങ്ങളെവടെപോലെ രിസം പിന്നെ പുതിയ കൂട്ടി വാങ്ങീണത് വാങ്ങാൻ വേണ്ടി കടേ പോയപ്പോ
ആഹ്
പിന്നെ അന്ന് ഇതേപോലെ എ സി പോയി ഞങ്ങളത് അന്ന് നല്ല ഇടിയ അ സ്റ്റായിട്ട് തൊടങ്ങ മഴ അന്ന് ഇടി മഴങ്ങട്ട് വന്നിട്ട് ഉഴ പോയി
ആഹ് ഓ നല്ല പേയ്മെന്റ് ആയിട്ടുണ്ടാവല്ലോ ക ന്ന് എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ? പുതിയതായിരുന്നോ? ഗ്യാരന്റി ണ്ടാ
ഗ്യാരന്റി ണ്ടായിനി ഈ വർഷം കൂടി ഉള്ളൊയ്നി ഗ്യാരന്റി. നു മുന്നേ ഏതാനും കേടന്നോണ്ട് എട്ടയി ഏ എട്ടായിരം റുപ്യറുന്നു അയാള്
ആഹ് അ തെ
പറഞ്ഞേ താ എട്ടായിരം റുപ്യാവും നിക്ക് ഗ്യാരണ്ടി തീരാത്തൊണ്ട് പ്രശ് ഇല്ല ഗ്യാരന്റി തീർന്നാ പിന്നെ മ്മള് നന്നാക്കണം പറു
ആഹ് അതെ അതിപ്പോ ഇന്റെരു ഫാമിലി ആഹ് ഫാമിലിയിലുള്ള ഒരാൾതെട്ടോ. അവര് വീട്ടിലൊക്കെണ്ടായിരുന്ന ഏതായാലും ആൾക്കാര് ക്കൊന്നും പറ്റീല്ല. പക്ഷെ അവരെ ഫാന് മൊ എല്ലാ റൂമിലുള്ള ഫാന് പിന്നെ എ സി ഫ്രിഡ് ജ് വാഷിങ്മെഷീ പിന്നെ എല്ലാ സാധനങ്ങളും പോയി ആ ജനാലന്റെ ഒരു റൂമ്ത്തെ ജനാലന്റെ ചില്ല്ണ്ടാവുമല്ലോ നമ്മളെ ജനാലന്റെ പൊളില്ലേ ആ അതുവരെ പൊ ട്ടിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഇത്രക്കുതില് അപ്പൊ ആകെ ടെൻഷൻല്ലാരുണ്ട് കാരണം ഒക്കെ നന്നാക്കേണ്ട അതൊക്കെ നമ്മള് ഫാനൊക്കെ പറഞ്ഞാല് ഒന്നോ രണ്ടോ അല്ല ഫുള്ള് പോയി ഇങ്ങനെ തുടങ്ങിയ ഒരുപാ ആ എല്ലാ ആ സാധനങ്ങള് മോട്ടറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കത്തിയക്ക
അതെങ്ങനെ അങ്ങനെ പോയതില്ലേ
ദേ ആവോ നല്ലത് ആ തെങ്ങില് അതായത് ഓരെ ബാക്ക് സൈഡ്ല്ള്ള തെങ്ങ്മ്മലേക്കാണ് ഇടി ഇറങ്ങിയത് അത് അ അത് ചിലപ്പോ പൊദത്തിൽ എഫക്ട് ആയതാവും മനസ്സിലായോ അതായത് ആൾക്കാർ ക്കൊന്നും പറ്റാത്തതും വല്യത് കാരണം ഓല് ഓലെ വീട്ടിലെനി വീട്ടിലില്ലേനി പറഞ്ഞ ആ വൈ ആ പെണ്ണ് ഉമ്മീം ബാപ്പിയും മാത്രം ഒള്ളേനി ന്നൊക്കെ പറഞ്ഞു ഉ ഏതായാലും അങ്ങനെ ആഹ്
ഇതെ പോലെ പിന്നെ ഞാന് സ്കൂള് മീറ്റിംഗ് ഉണ്ടായിന് ഞങ്ങ്ക്ക്‌ നാലാം ക്ലാസത്തല്ലേ അപ്പൊ അയ്ന് പോയ പോലും ഇന്നലെ രാത്രി എന്തൊരു ഞാൻ
ആഹ് ചില സ്ഥ അറിയില്ല കാരണം ഇവിടെ ഇണ്ടെങ്കി ചിലപ്പോ അവിടെ ഇണ്ടാവൂല ഉം അതെ
മാറ്റൊള്ളൂ
ആണല്ലേ അതെ ചെലെപ്പോ അത ആ ഇടി വെട്ടിട്ടുണ്ടാവുക ഇതിപ്പോ മഴ നി കണ്ടി നിങ്ങള് യാത്ര ചെയ്യുകയാണെങ്കി ചെല സ്ഥൽത്ത് ചെലപ്പോ തൊട്ടടുത്ത സ്റ്റോപ്പോക്കെക്കാരം പക്ഷെ അവിടെ മഴയ പെയ്ത പോലെ ണ്ടാവൂല്ല കണ്ടാല് ആ അങ്ങനെക്കെ ണ്ടാവും
ആ
അതാണ് പിന്നെന്തെക്കെ പൊർത്തൊക്കെ പോവാറുണ്ടോ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടാണോ
ഓ ഇഷ്ടാണ് പോവല് കുറവാ
ആ ഇഷ് ടാണ് പോവല് കൊറവാണ് അല്ലേ പിന്നാരാപ്പംവെക്കേഷനൊക്കെ വെക്കേഷന്റെ ടൈമില് ട്ട്പ്പം പോയിട്ട്ണ്ടാവും കാരണം മക്കളൊക്കെള്ള തൊണ്ടെന്നെ പിന്നെ പോ ആ അതെ അതെ വെക്കേഷനൊക്കെ കല്യാണം ടൂറ് ഒക്കെ ആയിട്ട് ആ രണ്ട് മാസം അങ്ങനെ കഴി പിന്നെപ്പൊ മക്കള് ഫ്രീ യായി ബിസി യായി നമ്മളും ബിസി യായി എന്ന് പർ
ആ ബിസിയായി ഞ്പ്പോ ഇതെന്ന്യാണ് ഒന്നെങ്കി മദ്രസ് ണ്ടാവും ഇല്ലെങ്കി സ്
ആ അതെ യതെ പിന്നെന്ന് പറഞ്ഞാല് വെള്ളിയാഴ്ച ആകുമ്പോള് മദ്രസ് ഇല്ലെങ്കിൽ കൂടെ അന്ന് സ്കൂള്ണ്ട്
ആ വടെ മദ്രസ്ണ്ട് ഇവിടെ വെള്ളിയാഴ്ച ഒരു മോക്ക് മദ്രസ്ണ്ട് വടെ പകരം ശേ ആ പകരം ശനിയാഴ്ച ല്ല
ആ ആ അങ്ങനെ അങ്ങനെണ്ല്ലേ ആ അഅ് ശരി ആ പിന്നെ ആ അഅ് ശരി അതാവും അതാണ്ട ഇങ്ങൾ അങ്ങനെ ക്ലാസ് ട്‌ക്ക്ണെ എങ്ങനെ പോണ് മക്കള് പഠ പ്പൊക്കെ
പഠിപ്പ് പോണ് എന്നാലും ചെറ്ത് പഠിച്ചാ കൊർ ച്ചൊരു ഉഷാറാണ് വെ അ എൽസ് സ്നോക്കെ കൂട്ടി ആ ഗവർമൻ്റാ പ്രൈവറ്റാണ് പ ച്ച് ഗവൺമെന്റിന്റെ അംഗീകാരണ്ട്
ആ ണ്ട് ആ അങ്ങനെ ആ ഒക്കെ പിന്നെപ്പ
തായനെ തൊടങ്ങി
ആ ആ ഓക്കെ മാനേജ്മെന്റാ
ആ മാനേജ്മെൻ്റാണ്
ആ അങ്ങനെ ആപക്ഷെ അയ്ല് ആനുകൂല്യങ്ങളൊക്കെ ണ്ടാവും
ആ അത്ണ്ട് ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പ് അതൊക്കെ ണ്ട് എല്ലാതുണ്ട് ആ സ്കോളർഷിപ്പ് എഴുതി കൊ തിട്ട് ഇത് വരെ കിട്ടിട്ടില്ല ട്ടോ ഇപ്പോ ഒരു പ്രാവിശ്യം ഇപ്പൊ കിട്ടിയത് പ്പൊ കഴി എന്ന കൊട്ത്തിട്ട്
ആ ആ ആ അതെ ആ സ്കൊളർഷിപ്പലേ ആ മറ്റേ ഏത് പ്രീ പ്രൈമ മറിയാ ആ അതെ അത് കൊടുത്താല് കിട്ടും ആ ആ അയ്ശെരി ഇപ്രാവശ്യാ കിട്ടിയത്
ച്ചാണ്ടൊന്ന് കൊടുത്തോക്കെട്ടെ കി ട്ടാണെക്
ആ അതെ സ്കോളർഷിപ്പ് പ്പ് എന്താന്നാറിയേ കൊട്ക്കണടൈമില് കൊറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ ചെല സ്കൊളർഷിപ് ഒക്കെ കി ട്ടി കഴിഞ്ഞാ എല്ലാ കൊല്ലോം കിട്ടു ചെ ഞാനൊക്കെ പഠിക്ക്ണ ടൈംമില് പ്രിമായി അത്ണ്ട് ഈ ഗേ ഈ ആയിരം രൂപേൻ്റെ ഇതെനിക്ക് നാലാം ക്ലാസിന്ന് അഞ്ചാംക്ലാസിന്ന് കിട്ടല്ലോടെങ്ങിട്ട് പിന്നെ നിക്കത് പത്താംക്ലാസ് വരെ കിട്ടിന്ന് എല്ലാ കൊല്ലോം ഈ സ്കൂൾ തൊറ തെടക്കണ ഈ ഒരു ടൈമിൽഡാവല്ലോ അന്ന് അത് ഉപയോഗിച്ച് ഞാ അന്നൊക്ക സ് സ്കൂൾക്ക് ബാഗും ബുക്കൊക്കെ വാങ്ങല് ഇണ്ടായിനു ആ ഒരു ടൈമില് അത് അക്കോണ്ട് കേറെണ്ടായിരുന്നു അന്ന് ഫസ്റ്റില് അന്ന് വന്നിട്ടൊള്ളൂ ഫസ്റ്റായിട്ട് ചെയ്തതാ ഞാ പിൻക്ക് അതിന്റെ ക്ലാസ്സിൽ എനി ഒക്കെ കിട്ടീന് കൊറേ മുന്നെട്ടോ ഞാനൊക്കെ പഠിച്ച ടൈമില് ഇപ്പ് ഉം ഇപ്പ് ഇപ്പം പിന്നെ മാർഗംദീപം സ്കോളർഷിപ്പ് അങ്ങനൊക്കെ ഉണ്ടല്ലോ
ആ അതൂണ്ട് ആ മാർഗദീപം കൊടുത്തിനി അത് ഒന്നും കിട്ടിട്ടില്ലാ
ആ അത് ടൈം ആയിട്ടില്ലന്നുണ്ട് ആർക്കും കിട്ടില്ല തോന്നുന്നുണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ദേ അതുപോലെ ചിലപ്പോ നമ്മളെന്തെ അത്യാവശ്യത്തിലൊക്കെ കിട്ടിയാലോ അപ്പ ഒരു കാര്യവു അല്ലോ ആയിരമെങ്കിൽ ആയിരം രൂപ ആയാലേ ആ അതന്നെ
ഓക്ക് പെര്നാക്ക് ഡ്രസ്സ് എക്കാൻ വേണ്ടി ഞാൻ എടുത്തത് ഈ മയക്കാലം നായ പണി കുറവേ
ആഹ അതെപ്പ അതെ പണി ഈ കൂലിപ്പണിക്ക് പോകുമ്പോളേ നമുക്ക് മഴക്കാലൊക്കെ ആകുമ്പോ പലേ കാലാവസ്ഥ ഇപ്പോ കൂടുതൽ വെയിലായാലും കൂടു- കൂടുതൽ മഴ ആയാലൊക്കെ ഓലെ പണിനെ നല്ലോം ബാധിക്കും അത്
സമരായാലും അങ്ങനെയുണ്ട്
ആ ആ അതെ അതെ അതെ അതെ അതെ ആ കല്ലും പണിയാവും ല്ലെ ആ അതെ ആ പ്രയാസംണ്ടാവും പിന്നെ ഈ നോമ്പിനൊക്കെ തന്നെ ഓർക്ക് എടുക്കാൻ പറ്റാത്ത പണിയാവും അത് നോമ്പിനൊക്കെ ആ പണി അറിഞ്ഞാല് നോമ്പൊൽക്കലും
ആ പാട് ആ ആ അപ്പൊ നോമ്പും ഇതൊക്കെ പാടെ ട്ടെ നോമ്പിന് ആ ചെറിയ പെരുന്നാൾക്ക് ഡ്രസ്സോൽക്ക് ഇക്ക് സാധാ എടുക്കുമ്മെ എടുത്ത്
ആ ആ വല്യപെരുന്നാക്ക് ആ അതെ അതെ ഇപ്പന്ന് പറഞ്ഞാ വല്ല്യ പെരുന്നാക്കും മക്കൾക്ക് ഡ്രസ്സ് ന്ത്വാടാ ഞമ്മളൊക്കെ അന്ന് ചെറിയപെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്താ വലിയ പെരുനാൾക്ക് ഡ്രസ്സ് ഇല്ല അല്ലെ ഞമ്മളെ കാലത്തൊക്കെ അങ്ങനേന് ഇപ്പൊ മക്കൾക്ക് എപ്പോഴും ഡ്രസ്സ് തന്നെയാണ് ഇന്നാലും ഓൽക്ക് കി കല്യാണം എന്നാ വീണ്ടും ഡ്രസ്സ് വേണം ഒന്നാത് ഇപ്പ നമ്മള് ര- രക്ഷിതാക്കൾ ഇല്ലെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന് ഓര്ക്കറിയാം. മറ്റേ നമ്മള് മക്കെ വാപ്പാര് അങ്ങനെ ശീലിപ്പിച്ച് അങ്ങനെ വളർത്തിയതിനോട് പിന്നെ അതെ ഇക്ക്റിയായിരുന്നു. കു
അറിയിണില്ല
പറണില്ല
നമ്മക്കിനി ഇല്ലായ്മിം വല്ലായ്മീം ഒക്കെ നമ്മ- ളറിഞ്ഞു
ആഹ് അറിഞ്ഞാട്ടാ വളർന്നത് അതാ പറഞ്ഞത് ഞാൻ ഇപ്പഴത്തെ മക്കക്ക് അത് അറിയണില്ല. എന്നുള്ളത്. വിചാരിക്കണ ഫുഡ് വിചാരിക്കണ സ്ഥാനങ്ങൾ വിചാരി ട്ട ടോയ്സ് ഏ അതോ ഓരെ മുന്നിലത്തണ്ടേ വാശി പിടിച്ചിട്ടെങ്കിൽ അവര് വാങ്ങിപ്പിക്കും അത്
ആ അതാണ്
അതെ പിന്നെ പണ്ടത്തെ പാരന്റ്സ് അല്ല ഇപ്പത്തെ പാരന്റ്സ് പേരന്റ്സിലെന്നെ ഒരുപാട് മാറ്റം പണ്ടൊക്കെ നമ്മള് ബാപ്പാരെ കാണുമ്പോ നമുക്ക് എപ്പളും റെസ്പെക്റ്റാ പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാ ഇപ്പൊ ആ ഇമ്മഹാര് പിന്നെ കൊറച്ചതുണ്ടെങ്കിലും ബാപ്പരെ തീരേ ണ്ടാവൂല കാരണം ഓല് കുട്ട് കളിക്കങ്ങനെ നിന്നോട്ത്തിട്ടെ
ആ ആ ഏ മാറ്റങ്ങള്ണ്ട് നമ്മക്ക് ശരിക്ക് എന്തങ്കിലും പറയാനൊക്കെ ഒരു
ആ പേടിയന്നെ ഇവിടെ നമുക്ക് പേടിയല്ലേ? എപ്പോഴ നമ്മള എന്ത് പറയോ ഏഹ് ഉമ ഉമ്മാന്റെ തെറിച്ചാലും ഇമ്മച്ച്യെ ഇങ്ങളൊന്ന് പറയ് ഇപ്പച്ചിനോട്ന്നല്ലേ പറയാ. സെ ഇപ്പ അങ്ങനെയല്ല ഇപ്പോ ഇമ്മചിനോട് പറഞ്ഞട്ട് ഒരു കാരൂല്യ അറഞ്ഞിട്ട് ഉപ്പാനോട് പോയി പറയ് അതിലൊന്നും അ ദേ അത്പോലൊക്കെ ഇഷ്ടത്തിന് അങ്ങട്ട് പോവാ ഇങ്ങട്ട് പോവാ വണ്ടിമ്മ കൊണ്ടോണാകുമ്പളേ കല്ല് കാര്യകരം അ അതെ പിന്നെ എന്താന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഉചേക്ക്
ഫുഡ് ചിക്കൻ കറി ഇണ്ട്
ആ ശരി ചിക്കനാണ് എന്നും മീൻ വാങ്ങുവോ അല്ലെ മീൻ ഇപ്പ നല്ല വിലയാലെ
ഉം നല്ല വിലയ എന്ന ആയിക്കോട്ടെ എന്നാ പിന്നെ വിളിച്ചട്ടോ
ആ ഓക്കെടാ ആ എന്നാ ശരി ഓക്കേ ഓക്കേ